ഹലോ ബാ എന്തൊക്കെയിണ്ട് ഇവിടെ സുഖായി പോണേ ചായക്കുട്യൊക്കെ കഴിഞ്ഞോ?
ഓ ചായ കുട്യൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്ക്യ
ഇരിക്ക്യേ നല്ല മഴ ണ്ടല്ലോല്ലേ
ഉം മഴ പെയ്തു എടക്ക് പെയ്യൂല അങ്ങനൊക്കെയാണ് അവിടെയോ
വടെ നല്ല മഴേണ് നല്ല ടെ മഴായ്ട്ടങ്ങനെ പോവണ്ട്. പ്പ നല്ലന്ന് പെയ്തു പോയു ആണ് നല്ല മഴച്ചീലങ്ങൾ പർഞ്ഞ പോലെ ച്ച് എട ക്കൊരു രു ചെറിയര്ത്ണ്ട്, ന്നാലും അല്ല മഴന്നേണ് കൂടുതലും
രാത്രിത്തേക്കെന്താ ണ്ടാക്കിയത്
രാത്രിക്കക്ക് ചോറെന്നേണ്
ഉം
നമ്മൾ ചോറെന്നെ, ഒര് നേരം വെക്കും അത് കയ് ഉം ആഹ് ആഹ് അതെ അതെ ഫ്രീ കിട്ടുന്ന നേരം ഫ്രീ ആവട്ടെന്ന്ള്ളതിലേ പിന്നയ്മക്ക് നോക്കൂല
ആഹ് ജോലിക്ക് പോവുന്ന
അല്ല ഏഹ് നമ്മളൊന്നും പോണില്ല, എന്നാല്. മക്കള് വന്നാ പിന്നെ ഓലവേകിലായിട്ട് ഓരോന്നായിട്ടങ്ങ ണ്ടാവല്ലോ. പിന്നയ്മല് ടൈമ്ട്ടൂല, ങ്ങളെന്തേം ചെയ്യ്ണ്ടോ.
ആഹ് ഞാൻ ജോലിക്ക് പോവാ.
ഏഹ് എവിടെ എന്താണ് വർക്കെയ്യ്ണ്.
അദ്ധ്യാപികയാണ്.
ആഹ് ശെരി ഓഹ് അങ്ങനെ ഏതാ എൽപി യുപ്യോ ഐ സ്കൂളൊ എങ്ങനേ.
ഞാന് ഏഴാം ക്ലാസ്.
ഏഹ് യൂപ്പിതലല്ലേ അയ്ശെരി പ്പെത്തീണ്ടാവൊള്ളൂലേ.
ഉം എത്തിഞ്ഞിപ്പോ വീട്ടിലെ ഓരോ കാര്യങ്ങള് ചെയ്യണം അയ്ന്റെ.
ആഹ് അതെ തെര്ക്ക്ലാവുംലേ, രാത്രികക്ക് വേറെണ്ടാക്കോ?
ല്ലെ രാവിലെ വെച്ച് പോവല്ലോ പിന്നെ നമുക്ക്പ്പൊ വിദ്യാലയ് ത്തിലല്ലെകഞിഉള്ളോണ്ട് പൊർത്ത്ക്കൊന്നും പോണ്ട ആവശ്യല്ല. ല്ലാ, ഒക്കവിടെതന്നെയല്ലേ ഉം പ്പെല്ലാ അങ്ങൻതന്നല്ലേ അവ്ടെ ക്ക അങ്ങൻതന്നെയല്ലേ നല്ലഭക്ഷണാണല്ലോ പ്പൊ സ്കൂൾ ല് ല്ലേ.
ആഹ് പ്പ നല്ലതാണല്ലോ. ആദ്യത്തെ പോലെ ചെറ്പയറും ക ഒരു ചോറും മാത്രംന്നും അല്ലല്ലോ ഇപ്പൊ കൂട്ടാനൊക്കെണ്ടാവല്ലോലേ.
നല്ല ടേ നല്ല രസത്തില്ണ്ടാക്കും ചെയ്യും ചേ
ഉം ആഹ് ആഹ് അയ്ശെരി അപ്പൊ പിന്നെ വീട്ട്ന്ന് കൊണ്ടോണ്ടാവിശ്യല്ലല്ലോലേ.
വേണ്ടാ.
ആഹ് ആഹ് മക്കളൊക്കെ.
മോനിതാ അവിടിര്ന്ന് കളിക്ക്ന്ന്.
ഉം, മോന് പഠിക്കാ എത്രാം ക്ലാസ്സിലാ?
ഒന്നാം ക്ലാസ്സിലെത്തി.
ആഹ് ഒന്നാംക്ലാസില് ലേ, ഒരാളള്ളൂ?
ആഹ് ഒരാള് മതീന്ന്.
അയ്ശെരി ഒരാള് മതീല്ലേ.
ആഹ്
ഉം എന്താ ഹസ്ബന്റെന്താ വർക്കെയ്യ്ണ്
വിദേശത്താ.
ആഹ് ശെരി. ങ്ങള് സ്വന്തം വീടാണോ അതൊ തറവാട്ടിലായ്ട്ടോ.
ആഹ് സ്വന്തം വീടെന്നെയാ.
ആഹ് ആഹ് അപ്പൊ പിന്നെ നമുക്ക് എപ്പട്ത്താലും പ്രശ്നൊന്നുല്ലല്ലോ. പണികളൊക്കെ. പോകുമ്പോ ഒക്കെ തീർത്ത് വെക്കണം അങ്ങൻത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലലേ.
ഇല്ലല്ല പിന്നെഅ് മൂപ്പരെഅമ്മണ്ട്.
അവന്ണ്ടാ വീട്ട്ല്.
ഉം.
ഓൻ ചെയ്യോ പണിയൊക്കെങ്ങള് പോയാല്.
പാവം അമ്മയാ ഒക്കെ ചെയ്ത് വെക്കും.
ആഹ് ശരി.
വരുമ്പൊത്തേക്ക് നമുക്ക് എല്ലാം ചെയ്ത് തരും നമ്മള കാര്യം വന്ന് നോക്ക്യാമാത്രം മതി അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി.
കിട്ടീണല്ലേ, അതെ അതന്നെ വല്യതല്ലേ, ഈ പോകുമ്പൊക്കെ കയ്ച്ച് പോയി പിന്നെ ക്ഷീണിക്കല്ലേ നമ്മള് വരുമ്പോ.
ഉം
ഉം ഉം. അമ്മക്ക് പ്രായായില്ലേ?
ആഹ് കൊർച്ചൊക്കെണ്ട്. പക്ഷെ അത് നോ മൂപ്പത്തി കാണിക്കൂല
ഇല്ലാല്ലേ ഇല്ലല്ലേ അയ് ശരി ആഹഹ അതോണ്ട് നിങ്ങള് കയിച്ചിലായി
ആഹ്
ഉം അത് ശരി ഉം ഇവിടെ ഞാൻ സ്വന്തം വീടാണ് ഉമ്മിപ്പിയൊക്കെ ഉണ്ട് തറവാട്ടിലാണ്
ഉം
ഇവിടെ ഹസ്ബൻഡ് ഇവിടെ കടേലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഒരു രാത്രി വരുള്ളൂ രാവിലെ പോ ഒരു പത്ത് മണിയാകുമ്പോ പോയിട്ട് ഏഴ് എട്ട്മണിയൊക്കെ ആകുമ്പോക്ക് വരും രണ്ടാളുണ്ട് മോൻ മൂന്നില് ആണ് വലുത് മോളിപ്പ എൽ കെ ജി ജിലാണ് അങ്ങനെ അവര് വന്നാ പിന്നെ ഇങ്ങനെ ഫ്രീ ഉണ്ടാവില്ല അവര് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഓരോ പണികളക്കെ ആയിട്ട് അവര് വരുമ്പോക്കൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ
മുഹറൊക്കെ എങ്ങനെ ആഘോഷിച്ചു
ഓ മുഹറൊക്കെ നമുക്ക് നോമ്പും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഭക്ഷണൊക്കെ ഉണ്ടാക്കി ഇള്ളതിൽ ആഘോഷിച്ചു ഉം
നമുക്ക് ഇവടെ ആകെ കിട്ടുന്നേ ഇരുപത്തേഴാം രാവിന്റെ സംഭവമാണ് അത് കാത്തിരിക്കും
ഹേ അത് ശരി അതിന് കിട്ടുവോ എന്തെലൊക്കെ
ആ ഇവടെ ആ ഏ അങ്ങനെ ഉള്ള ഏരിയാണ്
ആ ശരിയാപ്പൊ എന്തേലൊക്കെ ഉണ്ടാവും വരുവല്ലേ ആ അത് ശരി ഓണൊക്കെ വരുന്നുണ്ടല്ലോല്ലേ
ഓ ഓണൊക്കെ വരുന്നുണ്ട്
ഉം ഉം
ഇപ്പം ഓണത്തിന് ഇതൊന്നും കാര്യ ന്നും ഇല്ലല്ലോ ഇപ്പൊ എല്ലാർക്കും ആഘോഷിക്കാൻ പറ്റുന്ന കാര്യാണല്ലോ
ആഹ് അതെ
ഇപ്പൊ പ്രത്യേകത ഒന്ന് പണ്ടൊക്കെ അല്ലേര്ന്നൊ ഓണംന്ന് കേൾക്കുമ്പോ പല കാര്യങ്ങളും ഇപ്പൊ എല്ലാം ഓണം ക്കെ നമ്മളെ വിദ്യാലയത്തിലല്ലേ ഓണം വിഷു
ആ ല്ലേ ഒക്കെ അവിടെ തന്നേണ്ല്ലേ ഉം ഉം എന്തൊക്കെയാ
പണി അമ്മക്കെന്താ അമ്മക്ക് എന്താ പണി ചോദിക്കാ
ഉം പണിയൊന്നും ഇല്ല
ഉം ഉം അത് ശരി നിനക്ക് ഒരുപാട് പണി ഉണ്ടാവുല്ലല്ലേ രാത്രി എല്ലാം നോക്കി വെക്കേണ്ടല്ലേ പിറ്റേന്ന് ക്ലാസ്സില് പോകുമ്പോ പറഞ്ഞതാണ് ളം ഇപ്പൊ ഒരുപാട് വർക്ക് ഉണ്ടാവുല്ലൊലേ
ഉം അതെ ഒരുപാടുണ്ട്
ഉം ഉം
ഇപ്പത്തെ പണ്ടത്തെ ടീച്ചർമാര് പഠിപ്പിച്ച പോലെ അല്ലല്ലോ
ആ അതെ ഒക്കെ മാറ്റം വന്നില്ലല്ലേ അതെ എല്ലാം മാറിയപോലെ അതും മാറീണല്ലല്ലേ
ആദ്യ ഒക്കെ പറയാ അധ്യാപകന്മാർക്ക് ഒരു പണിയും ഇല്ല പോയിട്ട് അവിടെ ഇരുന്നാ മതി ക്ക് എല്ലാ കാര്യവും എളുപ്പമാണ് വെറുതെ ഇരുന്ന് ശമ്പളം വാങ്ങിയ മതിന്നല്ലേ
ആഹ് അതെ ഇപ്പ അങ്ങനെ ഇല്ലല്ലല്ലേ എല്ലാം ചെയ്ത് കാണിച്ചടു ഇല്ല ഓലെ കൂടെ ഓലെ ഇഷ്ടത്തിന് അങ്ങൻത്തെ ഇതാണല്ലോ
ഉം
ഉം എന്താ പരിസ്ഥി ദിനത്തിന് തെയ്യൊക്കെ നട്ടീനോ ക്ലാ സ്കൂളില്
ഓ അതൊക്കെ എന്താല് ഇപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതൊക്കെ നമ്മളിങ്ങനെ ഇത് വെക്കല്ലോ അത് ഓരോ സോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറക്കുകല്ല എല്ലാ സ്കൂളുകളും ഇപ്പ അതല്ലേ ചെയ്തുകൊണ്ടിരിക്കണേ
ആ അതെ എന്തുണ്ടെങ്കിലും യൂട്യൂബിലട് വരാണ് വടി എന്താ വിഫന്റെ വേൾഡ് കപ്പിന്റെ പരിപാടിയൊക്കെ ഉണ്ടായിനോ ആഹ് ശെരി ആഹ് അത് മുതലേ ഇവിടേം അങ്ങനതന്നെയ എല്ലാരും ചെയി വാങ്ങലൂ ഇവിടെ റൊണാൾഡോ നല്ല റൊണാൾഡോ ആ അവനെ അവൻ ജേഴ്സിയൊക്കെ വാങ്ങി സ്കൂൾക്കകിട്ട് പോയീന്
ഉം എപ്പൊഴീ പഠിപ്പിക്കലാവുംമ്പോ മക്കക്കൊരു താല്പര്യം ഉണ്ടാവ എടക്ക് ഓർക്കൊരു ഒരു രസൊക്കെ വേണ്ടേ
ആഹ് അതെ നിനക്ക് ഓരോന്നിണ്ടാവുമ്പോ ത്രില്ലാ സ്കൂൾക്ക് വരാനേ അത് അത് രണ്ട് വേണം ഇത് വേണം പർഞ്ഞ് വാങ്ങിക്കാ മക്കുഷാറല്ലേ അത് വേണോം ജേഴ്സി വേണോം ബൂട്ട് വേണോ അങ്ങനെ ഇങ്ങനെയാന്ന് അ രാവിലെ എനീ
പ്രായതല്ലേ അവർക്ക് എങ്ങനെയാണ് എന്താന്നൊന്നും അറിയില്ലല്ലോ അത് വേണംന്ന് പറയ്മ്പോ അത് കിട്ട് ട്ടീരിക്കണം
ആഹ് അതെ കയ്യോല്ലത്ത്ന്നുമല്ല അത് ഓൽക്ക് വേണംന്നുളള അത് എല്ലാരും വാങ്ങുമ്പോ അവനവർക്ക് ഇല്ലാന്നാലും ബുദ്ധിമുട്ടാണ്
ഉം നമ്മളും അങ്ങന തന്നല്ലേ ചെറുപ്പത്തിലാവുംമ്പല്ലേ ഇപ്പോഴല്ലേ നമ്മക്ക് അതിന്റെ കാര്യങ്ങളറിയണത്
ആഹ് നമുക്ക് എന്തേ വാങ്ങി കിട്ടണംന്ന് വിചാരിച്ച് കിട്ടാതായ ഭയങ്കര വെഷ്മല്ലേ
ഉം ചെല മക്കള് വാശി പിടിച്ചത് വേണംന്ന്ള്ള
ആഹ്
അങ്ങനത്തെ മക്കളൊണ്ട് ചെലാ അച്ഛനമ്മമാരെ മനസ്സിലാക്കീട്ട് ആ എന്റെ അച്ഛനമ്മെക്ക് ഇത്രേ പറ്റുള്ളൂ
ആഹ് മനസിലാക്കണോലൊണ്ട് അത് ആ
അങ്ങനത്തെ ആൾക്കാരൊണ്ട്
അ അ ചെലൾക്കെല്ലാം കിട്ടീങനാവുംമ്പോ പിന്നെ എല്ലാം കിട്ടണംന്നുള്ളതാണ് കയ്യും വാങ്ങി തെരാൻ കഴിയും അങ്ങനത്തൊരു മൈൻഡു വെരാണവർക്ക് അങ്ങനെ നിങ്ങളെ ക്ലാസ്സിൽ എത്ര മക്കള്
ഹട്ടോ
ആ ആയിട്ടില്ലല്ലോ പത്ത് മിനിറ്റാവണ്ടേ
അല്ലേ ഇവിടെ എന്റെ മോനെ എന്നെ ശല്യപ്പെടുത്തും
പിന്നെ ആ അങ്ങനുണ്ടല്ലേ അത് പത്ത് മിനിറ്റാവാഞ്ഞാല് ഉം പോവലേ രണ്ട് മിനിറ്റൂടെ
ഉം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മള് ഡിസ് ചെയ്യാൻ പാടില്ല
ഇല്ല ആ മോള് കട്ടാക്കാന്ന് പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞപ്പോ നമ്മള പോയിന്റ് പോയാലോ വിചാരിച്ചിട്ട് ഉം ഓക്കെ പിന്നെ മോനും ബുദ്ധിമുട്ടാക്കീണ്ടാവൂലേ
പഠിപ്പിക്കാനൊക്കെ ഇഷ്ടം പോലിണ്ട് ചെറിയ മോനാണെങ്കിലും ഇപ്പത്തെ കാലത്ത് പഠി ക്കാൻ ഇപ്പ ചെറിയ ക്ലാസിന്ന മതിയല്ലോ കൂടുതൽ ആശ വിഷയങ്ങളാണിപ്പോ പുസ്തകത്തിലൊക്കെ ഉള്ളത് നമ്മൾ പഠിച്ച കാലത്തത്തെ പോലെയല്ല
അതല്ലാ അതെ
ഉം
അതാണ് ഓന് നിങ്ങള കൂടന്നെയാണോ വെരല് സ്കൂളൊക്കെ
അല്ലല്ല കൊർച്ച് ദൂരെയാണ്
ഏഹ് അത് ശരി എങ്ങനെ ഡ്രൈവെ ചെയ്യോ ഇങ്ങളാ വണ്ടിമ്മേ പോവലാ
ഡ്രൈവിങ്ങൊന്നും എനിക്കിഷ്ടവല്ല അതില് ആഹ് വാഹനം ഓടിക്കാൻ അ ത്ര താല്പര്യം ഇല്ല പഠിച്ചിട്ടും ഇല്ല
ആഹ് ആഹ് അയ്ശരി ഇല്ല ഞാനിങ്ങെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ആഹ ശെരിക്കൊരു ഇതായില്ല എന്നാലും കൊഴപ്പ്ല്ല ഇങ്ങനെ ചെറുതായിട്ടൊക്കങ്ങനെ പോകും ഉം ഇല്ല ഇവിടെ അവിടെ വീട്ടിൽ ഉപ്പന്റെ വണ്ടി ഇണ്ടായിനി അയ്മല്ങ്ങനെ
ഉം
ചെറിയ തോതിലൊക്കെ ഇവിടെ പിന്നെ ഹസ്ബന്റിന്റെ അട്ത്ത് ബേക്കാണ് അപ്പൊ അത് പറ്റൂല സ്കൂട്ടിമ്മലൊക്കെ ഇങ്ങനെ മെല്ലെ നോക്കും ഉം
ശരിക്കും നമ്മള് പെണ്ണ്ങ്ങൾ അതൊക്കെ പഠിച്ചിരിക്കണം ന്നാല്ലേ
ആഹ് എന്നാ നമ്മുക്ക് ഒന്നൊരു പോണെങ്കിലും ആക്കണെങ്കിലും ഒക്കെ വണ്ടി ഇണ്ടായ പോവല്ലോ എല്ലാത്തിനും നമ്മൾ ഒരാളെ ആശ്രയിക്കണ്ടല്ലോ ഇങ്ങക്കൊക്കെ പ്രത്യേകിച്ചു
വേണ്ടല്ലോ ലൈസൻസ് വേണ്ടല്ലോ
ആഹ് ഉണ്ടെ കരന്റും വണ്ടി പോൽത്തെ കൊറേ വണ്ടീണ്ടല്ലോലേ വണ്ടി ഒന്നെട്ത്തിട്ട് ആഹ് അയിന് വേണ്ടാന്ന് പറയല്ണ്ട് പിന്നെ ഉം പഠിക്കണം നല്ല റെടിക്ക് പഠിച്ചാലല്ലേ നമുക്ക് പൊറ്ത്തൊക്കെ നല്ലോ കൊണ്ടോവണെങ്കിൽ പറ്റൊള്ളൂ
ഇപ്പൊ പഠിച്ച ആൾക്കാരെന്നെ വെറ്തെ ഇരിക്ക്ണ്ണ്ട് ഓട്ടാൻ അറീല്ല പറഞ്ഞിട്ട്
ആഹ് അതെ അങ്ങനുണ്ട് ഇന്നാങ്ങള് മോനെ നോക്കിയളിന്നാല് ആഹ് ഓക്കെ ട്ടോ ആഹ് അത്ശരി